ഹലോ കേക്കുണ്ടോ
ആഹ് പറയടി
എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം അവിടെയോ
ഇവിടെ ഇങ്ങനെയൊക്കെ പോണു, ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല ഇന്ന് എന്തൊരു സുഖല്ല
എന്തെ
എന്താ അറിയില്ല ഫുഡ് കയിക്കാനന്നരു മൂഡില്ല
രാവിലത്തെ ഫുഡ് മുടക്കാൻ പാടില്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ
അതൊക്കെ ശെരിയാണ്
ഉം എന്താ സ്പെഷ്യൽ ഇഷ്ടമല്ലാത്ത ഫുഡാണോ
ആഹ് ഇഷ്ട ഇല്ലാത്ത ഫുഡാ
എന്താണ് വെജിറ്റബിൾ അത് ആരോഗ്യ ത്തിന് നല്ലതാണല്ലോ ന്നിട്ട് എന്താണ്?
നല്ലതാണെന്നൊക്കെ പറഞ്ഞേക്ക തിന്നാൻ തോന്നണ്ടേ? ന്റെമ്മ എപ്പോഴും പറയാറുണ്ട്. അത് നല്ലതാണ്. ബാക്കി ബേറല് ഫുഡിനെക്കെ വെച്ചോക്കുമ്പോ പുട്ട് പുട്ട് ആ പുട്ട് കടലാന്നൊക്കെ പറഞ്ഞ നല്ലേ പ്രോട്ടി അങ്ങനത്തെ അനക്കില്ലതാന്നൊക്കെ പറയാ
അതെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ നമക്ക് പലപ്പോഴും അത് തിന്നാൻള്ള ഒരു ഇൻട്രസ്റ്റ് ക്ഷേണ്ടാവില്ല
അതാണ് ശരി
ഇപ്പ എന്ത് കഴിക്കാനാ തോന്ന്ണ്?
ഇച്ച് വല്ല ഫാസ്റ്റ് ഫുഡ് എന്തെലൊക്കി
ആ സ്വാഭാവികം. അങ്ങനെ കഴിച്ചാലാണ് പണി കിട്ടാ
അതൊക്കെ അറിയന്നാലും നമ്മളെ മൈൻഡ് അങ്ങനല്ലേ പറയാ?
അതെ നമ്മക്ക് ഇങ്ങനെ ആ ഓരോന്ന് ഇൻസ്റ്റഗ്രാമ് തൊറന്നാലും യൂട്യൂബ് തൊറന്നാലും ഇതെന്നെ ഫുഡിന്റെ വീഡിയോസ് മാത്രേണ്ടാവുള്ളൂ. അത് കണ്ട നമ്മുക്ക് തിന്നാൻ തോന്നും ചെയ്യും. അതെ നമുക്ക് തിന്നാൻ തോന്നും. അതെ. പക്ഷേ അതിന്റെ വിപത്ത് വള ആ അതിന്റെ വിപത്താണെ കൂടുതലും ആണ്.
ഇപ്പല്ലേ മിക്കവാറും ആ കയിക്കുമ്പോ നല്ല രസാക്കാരം. പക്ഷേ ഇതിന്റെയൊക്കെ സൈഡ് എഫക്ട് ഭയങ്കര പ്രശ്നാണ്. വല്ല മിക്കവാറും രോഗങ്ങളൊക്കെ ഈ ഫുഡിന്റെ കാര്യം. ഫുഡ്, ലൈഫ് സ്റ്റൈൽ അങ്ങനത്തെ ഇതിനെയൊക്കെ ഇതാക്കിട്ടല്ലേ വര്ന്നത്. എല്ലാ രോഗങ്ങളും
ഇപ്പത്തെ ഷിഗെല്ല അടക്കം അയിന്റെ മെയിൻ ഏ എന്ത് അടയാളംന്ന് പറയണത് വയറിളക്കോം ശർദിയും ആണത്രേ. അതെന്ത്കൊണ്ടായിക്കും? ഫുഡിന്റെ ആ ദഹന കമ്മ്യോ കൊറവ് കൊണ്ടായിരിക്കുലോ
ഫാസ്റ്റ് ഫുഡൊന്നും നമ്മള് ല നോർമൽ ഫുഡിന്റെമാരി ഫാസ്റ്റ് ഫുഡ് ദഹിക്കൊന്നുല്ലല്ലോ അങ്ങനെ പെട്ടെന്ന്.
സത്യാണ്. പിന്നെ ഈ മഴക്കാലം കാലാവസ്ഥിയും ശരിയല്ല. ഈ സമയത്ത് നമ്മള് അധികൊന്നും കഴിക്കാനും പാടൂല്ല. അങ്ങനെയാണ് പക്ഷേ നമുക്ക് ആ ഫുഡ് കാണുമ്പോ അപ്പ അത് കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാൻ പറ്റിയ തോന്നും. ശരിക്കും ചെല സമയത്തൊക്കെ വീട്ടില് ഒരു ഫുഡും അതായത് നമ്മക്ക് ഇഷ്ടള്ള ഫുഡ് ഇല്ലാത്തപ്പോ സൈഡിൽ ഫോണില് ഈ വീഡിയോസ് വെച്ചിട്ട് കാണാ കാണാ കഴിക്കാ. ആ ആ സങ്കല്പത്തിലാ കഴിക്കണത്.
ആ പണ്ടത്തെ കാലത്ത് ന്നൊക്കെ പറഞ്ഞ ഇപ്പോ ഞമ്മള് ഫുഡ് പൊറത്തു പോയി വാങ്ങണം. ഇപ്പോ അതും ആവശ്യല്ലല്ലോ. ഒക്കെ ഫോണില് കിട്ടുവല്ലോ. ഫോണിൽ ഒര് ക്ലിക്കിയ്ത മതി ഫുഡ് വീട്ടിലെത്തൂലേ?
അതെ നമ്മൾടെ നമുക്ക് മടിയും കൂട്വാണ്. പിന്നെ നമ്മടെ കയ്യില് എത്തും ചിയ്യല്ലേ?
ഇപ്പ ഇങ്ങനെ പെട്ടെന്ന് എത്ത്ണോണ്ടെന്നെ ആ പെട്ടെന്ന് ഇങ്ങനെ ഏ ഒറ്റ ക്ലിക്കില് ഞമ്മള് വീട്ടിലെത്ത്ണോണ്ടെന്നെ ആരും വീട്ടില് നല്ല ഫുഡ് ഒന്നും കുക്ക് ചെയ്ത് കഴിക്കാനും റെഡി അല്ല.
ശരിയാണ്. നമുക്ക് ഈ ചിക്കന്, മീനൊക്കെ നമ്മള് വാങ്ങീട്ട് നമ്മൾ ഇണ്ടാക്കാണെങ്കി ശരിക്കും അതിന് പ്രോട്ടീനും ഒക്കെ നല്ലതന്നെയാണ്. പക്ഷെ പൊറത്ത്ന്ന് വാങ്ങുമ്പോ അതെത്രത്തോളം പഴക്കംണ്ട്ന്നോ അല്ലെങ്കി അത്
ഓയിൽ കണ്ടന്റ് ആണെങ്കിലും ഒക്കെ കൂടുതലായിരിക്കുവല്ലോ
പിന്നെന്താ നമ്മുടെ സ്കിന് തൊടങ്ങീട്ട് നമ്മുടെ സ്കിൻന്ന് തൊടങ്ങീട്ട് നമ്മുടെ എല്ലാതും ഉം പിന്നെന്താ
കാൻസറ് വരെ ഒക്കെ ഈ ഫുഡ്ന്ന് തന്നെയല്ലേ വര്ന്നത്.
സത്യം. അതാണ്
ഫുഡ്‌ ഉണ്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഹൈജിന് നോക്കണ്ടേ ഒക്കെ ഇപ്പ എങ്ങനെ ഇണ്ടാക്ക്ണേ അമ്മക്കറീല. വീട്ടില് അമ്മള് നല്ല ക്ലീൻ ആയിട്ട്ള്ള ഇത്കളൊക്കെ യൂ ചെയ്തിട്ടല്ലെ ഇണ്ടാക്ക. പൊറത്തെങ്ങനെ ഇപ്പ അമ്മക്കറീലല്ലോ.
അതെ നമ്മള് ഇവിടെ വൃ നമ്മള് ഒരു ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും എത്ര തവണ കഴുകും. ഇന്നിട്ട നമ്മൾ ഇണ്ടാക്ക. പക്ഷെ ഹോട്ടല് ന്നൊക്കെ പറയുമ്പോ എന്താ അല്ല അതിനേം കുറ്റം പറയാൻ പറ്റില്ല കാ രണം അവര്ടെ വർക്ക്ന്ന് പറയുമ്പോ അവര്ടെ സമയത്തിന്റെ ഉള്ളിൽ എല്ലാം ചെയ്ത് തീർക്കണല്ലോ അതോ അവരെല്ലാം ശടപടെ ചെയ്യും.
ആ ഓൽക്ക് ബിസ്സിനസ്സാണ്. പക്ഷെ നമ്മക്ക് അങ്ങനെയല്ലല്ലോ. ഹെൽത്ത്റഞ്ഞാ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
എല്ലാം നമുക്കറിയാം. പക്ഷെ ഇന്നാലും നമ്മള് ആഴ്ച്ചേൽ ഒന്നോ രണ്ടോ തവണ അവിടെ പോയിട്ട് കഴിച്ചില്ലെ ങ്കി ഒരു മനസ്സമാധാനം ഇണ്ടാവില്ല.
നമ്മളൊക്കെ പിന്നീം കൊറെയൊക്കെ ഇതുണ്ട് ഇപ്പഴത്തെ ജനറേഷൻത്തെ കുട്ടികളൊക്കെയാണ് ഫുള്ള് ഓൽ ക്ക് ഈ പോഷകാഹാരങ്ങൾന്ന് പറഞ്ഞ അതൊന്നും ഓൽക്ക് പറ്റേ ഇല്ല ഫുൾ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ്സ് അങ്ങ പൊർത്തുന്ന് വാങ്ങ്ണ ഫൂഡേള്. പിന്നെ നൂഡിൽസ് ഒക്കെ ഫുള്ള് എല്ലാരും അയ്ന അടി റ്റാണ്
സത്യം പക്ഷെ സ്കൂൾള് കുട്ടേൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കണത് നല്ല പ്രോട്ടീനെന്നെ ട്ടോ നല്ല ഫുഡ് മെനു ആണ് കൊടുക്കണത്. ഇപ്പ നമ്മുടെ സ്കൂള് ന്നൊക്കെ പർഞ്ഞാകുട്ടികൾക്ക് ഇപ്പ നെയ് ചോറ് കടലക്കറി സോയാബീൻ അങ്ങനെ എല്ലാം നല്ല ടേസ്റ്റില് ഒരു ചിക്കന്റെ ഒക്കെ അടുത്ത് എത്തുന്ന പോലെ ഉണ്ടാക്കിയാലും പ്രോട്ടീന് നറച്ട്ട് അത് അത്യാവശ്യം എല്ലാ എന്താ പറയാ കലോറീസ ഒക്കെ കൊടുത്തിട്ട് ട്ടാണ് കുട്ടിയോൾക്ക് ആ ഉച്ചഭക്ഷണം കൊടുക്കണത്. അത അതൊക്കെ ഒരു ഭാഗത്ത് നോക്കുമ്പോ നല്ലതാണ് പക്ഷെ അവര് വൈ
സ്കൂളിന്റെ മെനു എന്തായാലും ആ സ്കൂളിന്റെ മേനു എന്തായാലും നല്ല മെനു ആണ് സ്കൂളിന്റെണെങ്കിലും അങ്കണവാടി ആണെങ്കിലും അതൊക്കെ നല്ല ഫുഡ്ളാ കൊടക്കണ് ഇൻഗ്ഗ്ള്ഡ് ചെയ്യ്തു
അതെ ആ കുട്ടി അന്ന് പ ഞ്ഞല്ലോല്ലേ പിന്നെ അത് ഒഴിവാക്കി തോന്നുണു ല്ലേ ബിരിയാണി കൊടുക്കണം ന്നുള്ളത്
അത്ഞ്ഞ്അറീല. അന്നേ ചേർത്തു പറഞ്ഞീനു പിന്നെ എന്താച്ചാ അറീല്ല
ഉം ഉം ന്നാലും പക്ഷെ കുട്ടിയോള് എങ്ങനെച്ചാ വീട്ടില് വന്നഴിഞ്ഞാ പിന്നെ വേഗം കുട്ടേള് അഡിക്റ്റ് ആവണത് സ്നാക്സ് ആണ് മിച്ചറ് മിച്ചറ് ന്നൊക്കെ പറയുമ്പോ എത്ര പാഴക്കണ്ടാവും
അതുപോലെ ഈ ന്യൂഡിൽസ് കണ്പോ പാക്കറ്റ് വാങ്ങാൻ കിട്ടൂലെ അത് വാങ്ങി ജസ്റ്റ് ബോയില് ആ മസാലട്ടി അയ്റ്റ്ല്ലേ താ ല്ലേ നോക്കണേ അധികം പണിട്ക്കാതെ ഇപ്പൊ പാരൻറ്സ്ആണെങ്കിലും അതന്നെ അങ്ങനെ ഉണ്ടാക്കിക്കൊടുത്ത് അങ്ങനെ ശീലാക്കിയാലും പ്രശ് ന്നാലെ
അതും ശരിയാണ് കാരണം എല്ലാരും പണി വേഗം തീർക്കാള്ളരു ചത്രപ്പാടാണ്
ഈ ഫോണഡിക്ഷന്റെ പോലെല്ലേ ഫുഡ് അഡിക്ഷനും ങ്ങനെ ജങ്ക് ഫുഡ് അങ്ങൻത്തെതിനോടുള്ളഅഡിക്ഷന്
ശരിയാണ് നമ്മള് പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും ഓരോര്ത്തര് ആ. ഓരോരുത്തര് എത്രക്കൊക്കെ കിലോ ഈ ചാലഞ്ച് പോലെക്കെ കഴിക്കുന്നു പക്ഷെ അതൊക്കെ അവരെ ആരോഗ്യത്തിന് എത്രത്തോളം ബാധി ക്ക്ണു എന്നുള്ളതാണ്. ചെലപ്പോ അവര് സൈഡിൽ ചൽപ്പോ ഡൈറ്റ് ഒക്കെ എടുക്കുന്നുണ്ടെങ്ങി പോലും നമ്മക്ക് കാണുമ്പോ ഈ കാഴ്ചക്കാർക്ക് അതിലഡിക്റ്റ് ആവാണ്
ആ നമ്മള് ഓരണ്ടിട്ട് പ്പൊ വെറൈറ്റി ഫുഡോളൊക്കെ കണ്ടാന നമ്മള് ആ അതുപിന്നെ നമ്മക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനേ പർഞ്ഞിട്ട് നമ്മളും ഓർഡർ യ്യോല്
അതെ. അയ്ന്റെ സൈഡ് എഫക്ട് അവര് ഒരിക്കലും വീഡിയോയില് പറണില്ല അതെ അതെ അത് ശരിയാണ് ശരിക്കും നമ്മുടെ സമൂഹത്തില്ൽ കുറെ തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ ചോദ്യം ചെയ്യ പെടണം അല്ലെ ഇങ്ങനെ സോഷ്യൽ മീഡിയാസിലൊക്കെ അങ്ങനെ ശെരിക്. ഒരു ഫുഡ് ഇല്ല ഒരു ഫുഡ്ന്ന് തൊടങ്ങീട്ട് നമ്മുടെ ലൈഫിലേ എത്രയോ കാര്യങ്ങള് ലേ
പണ്ടൊക്കെന്ന്ർഞ്ഞാ ഫുഡ്ന്നർഞ്ഞാല് നമ്മളെ ഇങ്ങനെ ആരോഗ്യം നിലനിർത്താനേ പിന്നെ അമ്മക്ക് ജീവിക്കാന് അങ്ങനൊക്കേണ് ഫുഡ്. പക്ഷെ ഇപ്പളാണെങ്കിലും എല്ലാരും ഫുഡ് കഴിക്കാവാണ്ടി ജീവിക്ക അങ്ങനെണ്
അതെ ജീവിക്കാൻ വേണ്ടി ഫുഡ്കഴിക്കല്ല
ആ. അതാണ് പണ്ടൊക്കെ അങ്ങനെ ജീവിക്കാവാണ്ടി ഫുഡ്യ്ക്കേയ്ന്നു
ഇനിപ്പൊ ഫുഡ്യ്ക്കാവേണ്ടി ജീവിക്കേണ്ട അവസ്തേണ് അതെ ഇപ്പോ പല ആൾക്കാരും ട്രിപ്പ് പോകണ തന്നെ പല സ്ഥലങ്ങളിലെ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടീട്ടാണ് അതും ചെലതൊക്കെ നല്ലതായിരിക്കും ചെലത് എങ്ങനെ ഉണ്ടാക്കുന്ന്. ചെലത് എന്തിന്റെ ഫുഡ അതുപോലും നമുക്കറിയണ് നമ്മള് ട്രൈ ചെയ്യ ചെയ്യണത്.
അത് കൊറെ പ്രശ്നങ്ങളുണ്ടാക്കും.
അതെ പിന്നെ നമ്മക്കാണെങ്കിൽ നമ്മടെ പാരമ്പര്യയിട്ട് കാത്തു സൂക്ഷിച്ച പല കാര്യങ്ങളും നമ്മള് വിട്ട് പോയിട്ട് ചെയ്യുമ്പോ പല അസുഖങ്ങൾ നമുക്ക് പെട്ടെന്ന് പിടിപെടുകയും ചെയ്യു
ഈ പകർച്ചവ്യാധികള് അങ്ങനെയൊക്കെ ഈ മലിനമായ വെള്ള അയ്ന്നൊക്കെ കുറെേ ഇതളൊക്കെ ണ്ടാവില്ലേ?
അതെ പിന്നെന്താ?
ഓലവ്ടുത്തെ അന്തരീക്ഷംന്നും പ്പൊ നമ്മുക്കറില്ലല്ലോ ഓലങ്ങനത്തെ തിലാണ് ഫുഡ് ണ്ടാക്കുന്ന നമ്മളത് പോയി കഴിക്കും നമുക്കത് പിടിപെടും. നമ്മളെ ലൈഫ് ഇതാവും.
അതന്നെയാ പ്രശ്നം. അങ്ങനെ. ഇപ്പത്തെ ന്താലും ഫുഡ്ന്ന് പറയണത് ഭയങ്കര ഹലോ ഹലോ കേക്ക്ണില്ലേ?
പറയ് ആ ആ.
ആ ഫു ഇപ്പത്തെ ഫുഡ്ന്ന് പറയുമ്പോ സത്യം പറഞ്ഞ ശരിക്കും നമ്മള് ഒരു കഞ്ഞി ഉടിച്ചാ തന്നെ നമുക്ക് ആരോഗ്യം ണ്ടാവും.
ആ വേറെ കൂടുതലൊന്നും വേണ്ട കഞ്ഞീന്നക്ക പറഞ്ഞ ഭയങ്കര നല്ല ഇത്ളക്കൊ
കാർബോഹൈഡ്രേറ്റൊക്കെ അവ്ണ്ട് കഞ്ഞി വെള്ളം കുടിച്ചാത്തന്നെ നമ്മളിപ്പോ ഒരു അസുഖം വന്നപ്പോ പനിയോ അങ്ങനെ വയറളക്കെ ന്തെങ്കിലും വന്ന നമ്മൾ ഹോസ് ഹോസ്പിറ്റിൽ പോയ അവര് ആദ്യം പറ കഞ്ഞിവെള്ളം കുടിക്കന്ന്. ഏറ്റവും നമുക്ക് ഇഷ്ടല്ലാത്ത സാധനംന്ന കഞ്ഞിവെള്ളയിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതന്ന് അതാണ്.
ആരോഗ്യ ഗുണങ്ങളൊക്കെരുത്.
സത്യം അതാണ് നമ്മള് ഉപേക്ഷിച്ച് നമ്മൾ പല കാര്യങ്ങളും തേടിപ്പോണത്. ക്ക് നമ്മടെ കയ്യിലുള്ള സാധനം മ്മൾ യൂസ് ചെയ്യാണ്ട് നമ്മൾ പുറത്തത്തെ പല വിഷാംശം ഇരുന്ന് തിന്ന് പിന്നാചെയ്
ഇപ്പൊ നമ്മുക്ക് ഇല്ല ഫുഡൊക്കെ നമ്മളീ വീടിന്റെ പരിസരത്തൊക്കെ നോക്കിയാ തന്നെ ഇല്ല പച്ചക്കറികള് ഇലകള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാള്ളത് നമ്മള ഇവിടന്ന്ന്നെ കിട്ടും.
സത്യം നമ്മള് ഈ യൂട്യൂബ് ചാനലല്ലേ ദക്ഷിണ അയ്‌ല കാണ് ണിലേ എന്തൊക്കെ നമ്മുടെ ചുറ്റുള്ള സാനങ്ങൾ നമുക്ക് തിന്നാൻ പറ്റും.
അതൊന്നും മ്മക്ക് അറിയൂല്ല ആരോയും നോക്കുണുല്ല.
ഇല്ല നമ്മൾ അയ്നൊക്കെ നശിപ്പിച്ച് കളയുന്നുണ്ടാവും പക്ഷെ അതൊക്കെ അവര് യൂ യുസ് ചെയ്ത് ശരിക്കവര് അത്ര ആരോഗ്യത്തെ സൂക്ഷിക്ക ചെയ്യണത് നമ്മള് കൊറേ ജിമ്മ് പൊവാ കൊറേ ഇതൊന്നും ചെയ്യണേന്നനെകാട്ടിലും നല്ല നമ്മളുടെ ചുറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാ തന്നെ നമക്കത്രയും നമുക്ക് ചെയ്യാൻ പറ്റും.
ഇപ്പത്തെ കാലത്താണെങ്കിൽ പച്ചക്കറിം ഫ്രൂട്സുംപാടെ നമ്മക്കൊന്നും വിശ്വസിച്ച് വാങ്ങി കഴിക്കാൻ പറ്റില്ല. മറ്റേത് നല്ല സാനങ്ങളാണ് പച്ചക്കറിക്കോ പക്ഷെപൊക്ക വേഷടിച്ചിട്ടൊക്കല്ലെ വര്നെ പ്പൊന്താ ന കറില്ലല്ലോ അയ്ലന്ത് യൂസ് ചെയ്തിട്ടത് പഴിപ്പിക്കണേ.
അതെ അതെ മറ്റേ നമുക്ക്നി ചർച്ച പിന്നീടാക്കാ. ശരിന്നാ.